ഹലോ ഹലോ
ആഹ് എന്താണ് ഓ സുഖം
ആ ചായടിച്ചാ
ചായ ഉടിച്ചിട്ടില്ല ചായ ഉണ്ടാക്കാ പൊറപ്പാട്
ആഹ് കൊറേ വൈകുന്നാ
ചെലപ്പം മഹ്രിബാങ്ക് കൊടുത്തിട്ടാ കുടിക്കൻ അധികവും
അതയാ കൊറേ നാട്ടിലങ്ങനെ നമ്മളെ വിടെല്ലോ ബസറ് കഴിഞ്ഞപ്പാട് കുടിക്കും അപ്പൊ ചോറ് വഴിക്കുന്ന വൈകിടാ
ചോറ് ആഹ് ചല്പ് ഒമ്പതര പലടൈമാ ഇങ്ങള് നേരത്തെ തിന്നോ
ആഹ് ഒരു എട്ട് മണി ഇട്ടരാ ഉച്ചക്ക് ചോറയ്ക്കല് എത്ര സമയത്ത്
അത് പലേടൈമാ രണ്ടര മൂന്ന് മണി
ലേറ്റ് ആന്ന അപ്പ പിന്നെ ചായ കുടിക്കാനും ലേറ്റ് ആവോല നമ്മ ഒന്നര അവുബോൾത്തേക്ക് ചോറ വെയ്
ആഹ് ഇക് കറക്റ്റ്ക്കെക്കെ ചെയ്യാമതി
ഉം പിന്ന ആഹ് പിന്നെ വീട്ടിലാരെല്ലൊണ്ട്
വീട്ടില് ഹസ്ബന്റണ്ട് ഉമ്മണ്ട് മോനുണ്ട്
മഴ ന്നെയന്ന് ഭയങ്കര മ ഓ
ആഹ് ഇന്ന് ഫുള്ള മയെ
കേക്ക്ന്നില്ലേ
ഓ കേക്ക്ണ്ടല്ലോ
എത്ര മക്ക
രണ്ടാള്
ആഹ് മോനു മോള് ആ
രണ്ട് മോന്
ആഹ് അൻക്ക് മോനന്ന അൻക്ക് ആ ഒരു മോനന്നെ ഇണ്ടത് ഒന്നര വയസ്സായത്
ആഹ് ശരി
ആഹ് പിന്നെ ഹസ്ബന്റ
ഇവിടെഇണ്ട്
ആഹ്
പ്പണി
പിന്നെ ഉം ചായക്ക് കൂട്ടാനെന്ത്?
ചായക്കൂട്ടാൻ തീരുമാനിക്കണം എന്താ ഉണ്ടാക്കേണ്ടെന്ന്.
എപ്പഴും ഉണ്ടാക്കുവോ?
ചിലപ്പോക്കെ.
ബേക്കരി അങ്ങനെ ഉപയോഗിക്കല്ലേ?
എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ചെലസമയം ഉണ്ടാക്കും അല്ലെ ബേക്കറി ഉണ്ടാവും.
ആഹ് ആഹ്
നിങ്ങെന്താ ചായക്ക് കുട്ടിയെ?
ഞാന് ബ്രഡ ബ്രെഡിന്റെ ഉള്ളില് ഫില്ലിങ്സ് ആയിട്ടുള്ള എന്തോന്നന്ന് ഒരു ബേക്കറി ഐറ്റം തന്നെ.
ആഹ് ശരി.
കേക്കിന്റെ എന്തോ ഫില്ലിംഗ്സ് ആയിട്ടില്ലേ കട്ട ആക്കിട്ട് തിന്നുന്നെ. ആ വാങ്ങിയത്. ഇണ്ടാക്കും ഇടക്ക് ഇടക്ക് ഇങ്ങനെ ആക്ക അധികം ഈ ബിസ്ക്കറ്റിന്ന് രാവിലെ ബിസ്കറ്റ് വൈകുന്നേരം ആകുമ്പോളത്തേക്ക് എന്ത വീലുതാക്കും പിന്നെ നോമ്പിനല്ലെങ്കില് രാവിലെ രാവിലെ ചായ കുടി നിസ്കരിച്ചപ്പാട്
ഏയ് അത് ശരി.
അത് കറന്തും മണ്ടാ ബിസ്
എന്റെ വീട്ടില അങ്ങനെ എന്റെ വീട്ടില് പോയാല് എല്ലാർക്കും വേണം ബിസ്കറ്റ്. ഉ രാവിലെ ഹലോ കേക്കുന്നില്ല?
ഇത് ല്ലേ നെറ്റിന്റെ ഇഷ്യൂ ഉണ്ടോ ന്നലെ നേരെ നെ നെറ്റ് കിട്ടുന്നില്ല റേഞ്ച് കട്ട് ആയി
അത് ശരി ഇവിടെ പ്രശ്നഇല്ല
ഓ
ഇവിടെ പ്രശ്നമല്ല ഇറിന്റെ വീ
ആഹ് ആഹ് അതിലേ വൈഫൈ യാ. വൈഫൈയാണ് അതുകൊണ്ടാന്ന അറിയല.
ആഹ് ശരി പിന്നെന്താ മോയിട്ടൊക്കെ കൊടുക്കാൻ തുടങ്ങിയോ?
ആഹ ഒന്നര വയസ്സായി നമ്മ കഴിക്കുന്ന ഫുഡ് തന്നെ കൊടുക്കി.
അത് ശരി എല്ലാം കൊടുക്കുവോ?
ആഹ എല്ലാം കൊടുക്കും ഞാൻ ഒരു വയസംബലെ കൊടുക്കാം നമ്മ വഴിക്കുന്നതെല്ലാം കൊടുക്കാ ഇ ഒരു വയസ ആകുമ്പോഴത്തേക്കും. അതിന് മുന്നേ മെല്ലെ മെല്ല ആയിട്ട് ഒരു വയസ വരെ കുറുക്ക് കൊടുക്കു
ആഹ് ആഹ്
അത് കഴിഞ്ഞാ പിന്നെ, എടുക്ക എടുക്ക് ഒനിക്ക് തോന്നിയല് വിക്കും അത്രതന്നെ. ഒ ദിവസം തിന്നും ഒ ദിവസം തിന്നില്ല.
ആഹ് ആഹ്
രസ ഭയങ്കരത്തില് നേരെ തിന്നും പിറ്റെ ദിവസം തിന്നില്ല. പട്ടി തേനു രാവിലെലും ഉച്ചക്കുല്ല വൈകുന്നേരം പിന്നെ ഹും ഹെ മഴ ആയോണ്ടില്ലേ എൻ എന്തക്കൊ ഉത് പാല് എടുക്ക് എടുക്ക് കൊടുക്കും.
ആഹ ഹെ ശരി
പ്പാ വീട്ടില് ഞാനിപ്പ എന്റെ വീട്ടിലാണുണ്ടത്. എഎൻ്റെ ടെ ഉമ്മാവും വാ രണ്ടനിയത്തി
ആഹ അനിയതില്ല പടി
ഹസ്ബൻ്റ് അനത്തി ഒന്ന് പഠിപ്പ് മതിയാക്കി. ഒന്ന് ഒമ്പതാം ക്ളാസില്
നഹ് അ
ഹസ്ബൻ്റിനടാ ഉമ്മ ഉപ്പ ഒരു അനിയന് ഒരു പെങ്ങള് പെങ്ങ ക്ക് മാരേജ് ആവാനായി.
അനിയന് ഇണ്ട്. ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ പണിക്ക് പോണ്. ആൻ
വയസും
ഇച്ചണ്ട് ഇച്ച അപ്രത്തെനെ പ്പ കെറ്റി ട്ട്ണ്ട്.
മും
പെങ്ങോ വേറൊന്നണ്ട് അത് മാരിടാണ് അന്റെപരണ്ടട്തന്നെ- ആഹ്
ആഹ ആഹെ
നീ ഒറ്റപൊരായാ
ആഹ ആഹ്
ആ പിന്നെ മോന് ചെറുതാ വൽതാ-
മോന് എൽ. കെ. ജി.
ആഹാ
ഉം ഒരാള് ആഹ ഒരാള് ഏഴില് ദർസിലാണ്.
ആഹ അ
മും
പിന്നെന്ത്? വേറെ എന്ത്ച്ച? രാത്രിയക്ക് ഇറച്ചികറി കറിഞ്ഞിട്ട് ഇറച്ചി അട്പ്പില് വെ- ചിറ്റ് വേഡ്ചാവേണ്ടീട്ട് ഫസ്റ്റ് വേ- ച്ച്റ്റ മസാലക്കിട്ട് അങ്ങനെക്കാറ്ണ്ട് അങ്ങനെല്ലം പിന്നെ-പ്പ ത്തിരി പത്തല് ചേലെപ്പ ചപ്പാത്തി ചുടും.
ആഹ
പത്തല്റഞ്ഞ സാധാ പത്തിരില്ലല്ലോ?
പത്തിരീ നിങ്ങ- നിങ്ങ പത്തിരിച്ചുടല്ലേന്നോ അറിയില്ലേ പുട്ട് ഇതാക്കീട്ട്- ഞമ്മ പ്രസ്സിലമർത്തുന്ന്.
ആഹാ
നിങ്ങളങ്ങോട്ട്ണ്ടാവുന്നില്ലേ? പുട്ടുപ്പൊടിയല്ലം അരക്കുന്നത് നമ്മ ഇസ്കൂളിലേ ചോറ് വെക്കുന്ന അരില്ലേ? പുഴുങ്ങല്ലരിയ ആ അയിനെ അരച്ചിട്ട്- പുതുക്കിറ്റ്, ഇണ്ടാക്കണം.
ആഹ് ശരി അപ്പൊ വെള്ളംണ്ടാവൂലെ അരക്കുമ്പോ?
അത് പുതുക്കുന്നില്ലെ ആഹ് അക്കുമ്പോ വെള്ളത്തോടെ നല്ലോണം വെള്ളല്ല. കൊറച്ച് കട്ടിയയിട്ട് ഞാൻ അരക്കും. കല്ലില് ഗ്രൈൻഡറില്. എന്നിറ്റ് പിന്നെ നമ്മൊ പ്രൈ പ്പാന് വെച്ചിട്ട് അടുപ്പത്ത് പ്രൈ പ്പാൻ വെച്ച് ചൂടായിട്ട് നമ്മ പുതുക്കും. പുതുക്ക് പറഞ്ഞാ ആ വള്ളല്ലാ വറ്റാൻ വേണ്ടീട്ട് ആ. അങ്ങനെ ആക്കിട്ട അ മ്പന്നല്ലേ. നേരെ ർ റൗണ്ട് ഉണ്ടാക്കിട്ട് പ്രസ്സി മർത്താൻ പറ്റുല്ലോ.
ആഹ്.
പിന്നെ ചെല കയ്പ്പ കയ്പത്തലിച്ചെടലുണ്ട് രൊരാള്. ഓ പൊടിയ.
ആഹ്. ന്നിട്ട് പിന്നെ എണ്ണ കുടി
എണ്ണിയാ? നിങ്ങ എന്ത് ചപ്പാത്തി ക്കോലോട് പെരുത്തലാ.
ആഹ്.
ആഹ്. നെയസ്പത്തിരി അറീനതാ. പൊടിയെല്ലാഒട്ടിട്ട് പ രുത്ത്ന. ഉം. പ്രെസ്സ്ല് അമർത്ത്ണാ.
പിന്നെ കവർ വെച്ചാണ്ട് ങ്ങനെ.
ആ ആ അറിഞ്ഞറിഞ്ഞ്‌. ഞാനൊര്. ക്കോ ഹസ്ബൻഡ് നാട്ടില്ണ്ടകുമ്പോ ഷൊർണ്ണൂറ് പണിക്ക് പോകുന്നുണ്ട അയിന് ഹോട്ടൽല്. അപ്പൊ ഞാന് അട സെ. റ്റിലാവാൻ വേണ്ടി ഇങ്ങനെ രണ്ടു മാസം ന്ക്കാൻ പോയി. സറ്റിലാവാൻ പോയെ. പിന്നെ പ്രെഗ്നന്റ് ആയി വന്ന് തിരിച്ചിട്ട്. അ പ്പൊ രണ്ടു മാസം ഉണ്ടാവുമ്പോ പ്രസ്സ് ഒന്നും കൊണ്ടയിട്ടുണ്ടായിറ്റാ.
ആ.
അപ്പോ ഇതേമാതിരി അന്നെ. പിന്നേ രണ്ട് കവറും വെച്ചിട്ട്. അ പ്ലൈറ്റ് മോളിലൊക്കെ വെച്ചിട്ട് അമർത്തിട്ട്. യപ്പൊ ഞങ്ങക്ക് നിങ്ങളല്ലാം നാട്ടിൽത്തെ ഇത് ഓർമ്മ വന്ന്. ഫോണിലിങ്ങനെ കണ്ടി. ക്കി വെറുതെ ഞെക്കി ഓ ക്കിയതാ. അപ്പൊ പത്തിരിയായി. എപ്പളും ഈ ഹസ്ബൻഡ് കൊണ്ടിര്ണ. ചപ്പാത്തിം പൊറോട്ടിം തോന്നുമ്പ എന്തെല്ലാന്ന്. വയറ് ചൂടാന്ന്. അങ്ങനെ വ പത്തിരീന്റെ പൊടിയും മാങ്ങീറ്റ്. ചുട്ടോക്കിയത്. പിന്നെ വേറെന്ത്? രാത്രിക്ക് എന്ത്. എന്ത് കറി എല്ലാ ഉച്ചക്ക്.
ഇന്ന് മീനൊന്നും വാങ്ങിട്ടില്ല. എറച്ചിയൊന്നും വാങ്ങിട്ടില്ല.
യാ... ഏ നമ്മളെ വീട. ച്ചി പെരുന്നാൾക്ക് കിട്ടിയത്. കൊറച്ചെന്താ ബാക്കിയനഞാ. അങ്ങനെ. അയിന് വെച്ച. നിങ്ങളങ്ങോട്ട് എറച്ചി കിട്ടലില്ലേ?
ഓ.
ഉം. പിന്നെ വേറെന്ത്?
വേറെന്താ?
വേറെന്ത്. ഇങ്ങനെ പോണ്.
ന്നാ ഓക്കെ എന്നാല്.
ഓക്കെ. . ഒ